ഹലോ
ഹലോ
ആഹ് പറഞ്ഞോടെ കേക്കാം ആഹ് ആഹ് കേക്കാം കേക്കാം
ആഹ് എന്തുണ്ട് ഫുഡൊക്കെ കഴിച്ചോ
ആ ഫുഡൊക്കെ കഴ്ച്ചു
ആ കുഞ്ഞുങ്ങളൊക്കെ ആ കഴിച്ചു കുഞ്ഞുങ്ങളൊക്കൊറങ്ങിയോ
ആഹ് മൂന്ന് പേര് ഒറങ്ങി എന്തു വരുന്നടെ ഫുഡ്
ഫുഡ് ചപ്പാത്തി ഉണ്ടായിരുന്നു റൈസ് ഉണ്ടായിരുന്നു
ആണോ ചപ്പാത്തി ആരാ
ചപ്പാത്തി മേടിച്ച് അപ്പം എന്ത് കുഞ്ഞുങ്ങക്ക് എന്ത് ഫുഡാ രാത്രി കഴിക്കുന്നെ നോർമൽ ഫുഡാന്നോ
ആഹ് നോർമൽ ഫുഡ് തന്നെ ഇവിടെ ചപ്പാത്തി തന്നെ രാത്രിയിലല്ലാരും
ആണല്ലേ
പിന്നെ റൈസുണ്ട് റൈസ് ഞാൻ കഴിക്കും
ഈ ഏഹ് ഏഹ് പിന്നെ ഏഹ് കുഞ്ഞുങ്ങാക്ക് നിർബന്ധൊക്കെ ഉണ്ടോ
ഏഹ് പ്പ ഏളയ മോന് നിർബന്ധത്തിന്റെ സമയമ ഇല്ലയോ ഒരു വയസ്സ് കഴിഞ്ഞതല്ലേ ഉള്ളത് നിർബന്ധമുണ്ട് നിർബന്ധം പിന്നെ മേളിക്കയറ്റം അങ്ങനെയൊക്കെയുള്ള നിർബന്ധങ്ങളുണ്ട് അവിടെ മോക്ക് എങ്ങനെയുണ്ട്
ഒന്നാ കുഞ്ഞങ്ങൾ നിർബന്ധവാ അപ്പൊ ഭയങ്കര പാടാ യീ കുഞ്ഞുങ്ങളെ യിട്ട് വീട്ടിലെ കാര്യങ്ങളും എല്ലാം
ആഹ് ആഹ് ആഹ് ഇവിടെ അതൊക്ക തന്നെ ജോലി ചെയ്യാനും എല്ലാം നല്ല പാടാ
ആഹ് ഒരു രണ്ട് മൂന്ന് വയസ് വരെ പിള്ളേർക്ക് നിർബന്ധവും അതിന്റെ കൂടുതൽ ബുദ്ധിമുട്ടും നമ്മള്
ആഹ് മൂന്ന് വയസ്സ്‌ മൂന്ന് കഴിഞ്ഞപ എന്തുവാ ഇവിടെ ഏഴ് വയസ്സാകട്ടെ എന്ത നിർബന്ധ നിർബന്ധം അല്ല അവർക്ക് വലിയ വലുതാകും തോറും വലിയ വലിയ കുരുത്തകേടുകളല്ലേ
ആഹ് അതാ
അഡ്ജസ്റ്റ് ചെയ്ത് ഇപ്പം പിന്നേ കുഴപ്പല്ല ഇപ്പ ഇങ്ങനെയൊക്കെ കൊണ്ട് പോകും പിന്നെപ്പോ മോനെ കൊണ്ട് വല്ല്യ പാടാ കാര്യംന്താ വെച്ചാ മേലി ക്കേറാൻവരില്ലേ. അവിടെ മോള്ഏത് പ്രോസസിംഗ് ആയി?
ആഹ് മോള് മേളിലൊക്കെ കയറും പക്ഷേ ഗേറ്റ് ഇട്ടേക്കുന്നോണ്ട്
ആഹ് ആഹാ ഇവിടെ ഗേറ്റ് ഇട്ടില്ല. ഗേറ്റ് ഇടാഞ്ഞത് ഗേറ്റിന്റെ മണ്ടേ കൂടെ കയർത്തില്ലയോന്ന് വിചാരിച്ചു. തിപ്പോ സാധാ കേറി ഇങ്ങ് ഇറങ്ങി വരുമല്ലോ.
ഈ കുഞ്ഞുങ്ങൾക്ക് എനി ഈ എന്ത അഭിപ്രായം ഈ ഏഴര അഞ്ച് വയസ്സിന് താഴെയാണോ? നമ്മക്ക് അവരെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം അതോ ഒരു അഞ്ചുവയസിന് ശേഷാണോ?
അഞ്ച് വയസ്സിന് താഴെയാകുമ്പോ ചെറിയ ചെറിയ നിർബന്ധങ്ങള് അഞ്ച് വയസ്സിന് മേലേ ആകുമ്പോ വലിയ വലിയ നിർബന്ധ പെങ്ങള്
എന്തായാലും പേരൻസ് പേരൻ സെന്നു പറയാൻ പറ്റത്തില്ല നമ്മുക്ക് വീട്ടിലിരിക്കുന്ന നമ്മുക്കാ പ്രശ് ക്കം കൂടുതല്
പിന്നെ ഇപ്പം സ്കളിലക്കെ ആ മോളെങ്ങനുണ്ട് സ്കൂളിൽ പോയി തുടങ്ങിയില്ലേ ഇപ്പൊ സെക്കന്റ് സ്റ്റാൻഡേർഡ്
ഫസ്റ്റ്
ഉം ഉം
ഇവരൊക്കെ ഒന്നും ആക്കി അംഗനവാടി വിട്ടുകഴിയുമ്പം പിന്നെ അടുത്ത സ്കൂളിലോട്ട് പിന്നെ നമുക്ക് റെസ്റ്റ്ല്ല.
ആഹ്
ആഹ് ഇപ്പൊ ഒട്ടും റെസ്റ്റ് ആർക്കും ഇല്ലാത്തൊരു ടൈമാ സ്കൂള് അങ്ങനെ
ക്കെയോ കുറുക്കാന്നോ കൊടുക്കുന്നത്?
ഫുഡൊക്കെ സാധാ ഫുഡാ കൂടുതൽ താല്പര്യം
ഉം
പിന്നെ ഏ എന്ത് ഫുഡാ ഇഷ്ടം സാധാ ഫുഡാണോ. അതോ ഫാസ്റ്റ് ഫുഡ് ഒക്കെയാണോ?
അല്ല മോന് ഫാസ്റ്റ് ഫുഡ് ഒന്നും അങ്ങനെ
ഉം അല്ല പൊതുവേ
മക്കൾക്കും ഒ മ്മാ പിള്ളേർക്കൊക്കെ ഫാസ്റ്റ് ഫുഡ്ല്ലേ കൂടുതല് ഇഷ്ടം.
ആഹ് അതെ ഇപ്പഴത്തെ തലമുറക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫാസ്റ്റ് ഫുഡാ കുട്ടികള് മാത്രമല്ല വലിയവർക്കും ഫാസ്റ്റ് ഫുഡിനോടാ താ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആഹ് എന്തെങ്കിലും വൈകായിക വരികയും അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ട് അത് കൂടു
ഉം എന്നാലും ആരോഗ്യം കുറവാ.
അതാ അല്ല പണ്ടുള്ളവർ പറയന്നപോലെ ആഹാരങ്ങള് മാറിയതോടെ അസുഖങ്ങളും കൂടി വരാൻ തുടങ്ങി.
ഇവിടെ ഇപ്പം ഞാനിപ്പോ സാധാരണ നമ്മുടെ വീട്ടില് ഉണ്ടാക്കുന്ന ഇല അങ്ങനെയൊക്കെയ ഉള്ള ഇലയപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കത്തില്ല അതേ സമയം എന്തെങ്കിലും അല്ലാതെ നോൺ വെജൊക്കെ കൊടുത്തു കഴിഞ്ഞാല് നല്ല രീതിൽ കഴിച്ചോളും കുഴപ്പമില്ല.
ആഹ് അത് നമ്മ് എനിക്കും ഇതുപോലെ തന്നെ കാരണം നമ്മള് അല്ലെങ്കില് നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിനെക്കാട്ടി ഇഷ്ടം നമ്മുക്ക് വേറെ ഒരാള് വെച്ചുണ്ടാക്കി തന്ന അല്ല നമ്മുക്ക് ടേസ്റ്റ് അല്ലേ കൂടുതല്.
ഉം പിന്നെ
ഇനി ഇതിനെപ്പറ്റി കേട്ടായിരുന്നു മറ്റേ ഫ്രീ ടിക്കറ്റിങ്ങിന്റെ
ആഹ് ആഹ് കേട്ടായിരുന്നു പോയായിരുന്നോ?
ക്കില പോയിട്ടില്ല അല്ല എന്താ അഭിപ്രായം?
അഭിപ്രായം വളരെ നല്ല അഭിപ്രായം നല്ല കാര്യം അല്ലയോ കാര്യം പെണ്ണുങ്ങടെ കൈയിൽ പൈസ എടുക്കാൻ വരുമാനം ഇല്ലാത്ത നമ്മളെപ്പോലുള്ള പെണ്ണുങ്ങളുടെ കയ്യിൽ പൈസ എടുക്കാനില്ലെങ്കിൽ പെട്ടന്ന് കയറിപ്പോയിട്ട് വരാമല്ലോ എവിടെെങ്കിലുമൊക്കെ
പക്ഷേ പലരും പക്ഷെ അതിന് നെഗറ്റീവ് ആയിട്ടും പറയുന്നുണ്ട്
നെഗറ്റീവ് ആയിട്ട് പറയുന്നത് എന്നുവെച്ചാൽ നെഗറ്റീവ് വശവും ഉണ്ടല്ലോ കാര്യ ഇപ്പം ഉം ജോലി ജോലിയൊക്കെ ഉള്ളവര് ഇതേപോലെക്ക് തന്നെ സാമ്പത്തികം ആഹ് സാമ്പത്തികമായിട്ട് മുന്നോട്ട് നിക്കുന്നവർക്ക് ടിക്കറ്റ് എടുത്ത് പോകാലോ ഇപ്പൊ സാധാരണക്കാർക്ക് ടിക്കറ്റ് എടുക്കാതെ പോവാം അന്നേരം അത് നല്ലൊരു പ്രയോജനപ്പെടും പ്രയോജനംപ്പെടുത്തുകയും ചെയ്യാ അല്ലാതെ
ആഹ് അല്ലാതെ ഈ ചിലര് മിസ് യൂസ് ആഹ് മിസ് യൂസും പല ആൾക്കാരും മിസ് യൂസ് മിസ് യൂസും ചെയ്യുന്നുണ്ട്
ആഹ്
അതാ അവരൊരു വാഗ്ദാനം പോലെ
ക്കും ചെയ്യുന്നത് കാര്യം സാധാരണപ്പെട്ടവരോന്നും പറയാന് ജോലിക്ക് പോകുന്നവരൊക്കെ പാവപ്പെട്ടവര് ജോലിക്ക് പോകുന്നവർക്ക് ഉപകാരമാണ്
അതാ
ഉം പത്ത് മൂവായിരം രൂപ വണ്ടിക്കൂലി ആവുന്നവർക്കത് കൈയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമല്ലേ
അതാ
മരുന്ന് വാങ്ങിക്കാനോ അത്യാവശ്യം കുട്ടികളുടെ കാര്യമൊക്കെ നടക്കത്തില്ലേ
നടക്കും നടക്കും
ഉം
പിന്നെ അതുപോലെ തന്നെ
ആഹ്
സ്ത്രീകൾ ഇതും പറയുന്നുണ്ട് എന്തുവാ സ്ത്രീകളില് ആഹ് കൂടുതൽ ആൾക്കാരും അല്ല സ്ത്രീകളല്ലേ കൂടുതലും യാത്ര ചെയ്യണത് അതുകൊണ്ട് തന്നെ കെഎസ്ആർ ടി സിക്ക് നഷ്ടം കൂടാണ്
ബസ്സ് കൂടുതലും കൂടുതൽ ആണുങ്ങളെക്കാളും കൂടുതലും ഉപയോഗിക്കുന്നത് സ്ത്രീകൾ തന്നെ
സ്ത്രീകളായതുകൊണ്ട് അത്രയും നഷ്ടം വരും കെ എസ് ആർ ടി സിക്ക്
ആഹ് നഷ്ടം വരുമെന്ന് പറയുന്നുണ്ട്
അത് അധികം അതോണ്ട് മുന്നോട്ട് ഓടില്ലെന്നാ പറയുന്നത്
ഉം അത് ഞാൻ അതിപ്പോ നമ്മളാണേലും ചിന്തിക്കത്തില്ലയോ കാര്യം ചുമ്മാ ചുമ്മാതല്ലല്ലോ വണ്ടി ഓടന്നു ഡിസൽ ഡിസൽ അടിക്കണം പിന്നെ ആഹ് അന്നരം പിന്നെ നഷ്ടമല്ലേ വരുത്തോളു
അവര് ഇനി അവര് ഒരു വാഗ്ദാനം പോലെങ്ങ് പറയുകയും ചെയ്ത് പിന്നത്
പ്രാവർത്തികം ആക്കാനും വ നിൽക്കാനും പറ്റാത്ത അവസ്ഥയായി അപ്പ എല്ലാർക്കും ഫ്രീ കൊടുക്കണം എന്ന് പറഞ്ഞ ഫ്രീ കൊടുത്തല്ല പറ്റത്തോളൂ അല്ലേൽ പിന്നെ വാഗ്ദാനം കൊടുക്കരുതായിരുന്നു
അതാ വാഗ്ദാനത്തി കി അതാ ചിലരൊന്നും കേറിട്ടില്ല ഇപ്പഴും ഒട്ടു മിക്കവരും കേറിയിട്ടില്ല ഇനി ഈ സ്ഥിര യാത്ര ചെയ്യുന്നവരാ
ആഹ് ഇപ്പം ജോലിക്ക് പോകുന്നവര് പഠിക്കാൻ പോകുന്ന പിള്ളേര് പഠിക്കാൻ പോവുന്ന പിള്ളേർക്ക് ക്കെക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഉം അതെ പ്രായം ചെന്നവർക്ക് ഒക്കെ നല്ലയാ
ഉം ഇത് പരീക്ഷിക്കാൻ വേണ്ടിട്ട് കേറിപ്പോകുന്നവരും ഉണ്ട്
അതൊക്കെ ഇപ്പൊ ഒന്ന് രണ്ടു ആഹ് ഒന്ന് ഒരു വട്ടൊക്കെ പോയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല പക്ഷേ ഇത് സ്ഥിരമായിട്ടും മുതലെടുക്കാൻ ആയപ്പോ ആഹ് ഇപ്പ ഇപ്പം തന്നെ ഗവൺമെന്റ് ജോലി ഉള്ളോര് ആണെങ്കിൽ തന്നെയും ടിക്കറ്റ് എടുത്ത് പോകുന്നതായിരിക്കും നല്ലത് കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസ കിട്ടത്തില്ലയോ ഉം ടീച്ചർന്മാരൊക്കെ ആണെേലും അതെപോലെ നേഴ്സന്മാർക്ക് അവർക്കൊക്കെ അത്യാവശ്യം ശമ്പളം കിട്ടും ട്ടുല്ലോ അവര് പൈസ ടിക്കറ്റ് തന്നെ എടുത്ത പോന്നതായിരിക്കും നല്ലത് ഉം
അത് ഇനിയിപ്പോ എന്തായാലും മാറ്റം വരുവായിരിക്കും അധികം നാളിങ്ങനെ എന്തായാലും പോത്തില്ല
ഉം അല്ലന്നണ്ട് പിന്നെ ആധാ ആധാർ കാണിച്ചു അങ്ങനെ വെല്ലോ ആധാറ് നോക്കിട്ടെ
ആഹ പിന്നെ ഇവര് തന്നെല്ലെ ഇപ്പൊ ഇതിന്റെ തൂഫാന്റെ അതും പക്ഷെ നല്ലൊരു ആശയം തന്നെയാ
ആശയ നല്ലയാ
അതായ സ്കൂളിൽ കുട്ടികള് തൊട്ടല്ലേ ഇപ്പത്തെ ഇത് ഉപയോഗിക്കുന്നത് തന്നെ തലമുറയെ ആദ്യമേ അങ്ങ് നശിച്ചു പോകാനുള്ളൊരു വഴിയാ
ഉം ഇപ്പൊ എല്ലാരും ഓ ലഹരിക്ക് അഡിറ്റ് ആന്നല്ലോ ഒ തന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ ഗവൺമെന്റ് സ്കൂളിൽ വിടുന്നതിന് അതില്ലെ മെയിൻ പേടിയന്ന് പറയുന്നത് പിള്ളോരെ ശ്രദ്ധിക്ക ത്തില്ല എന്നുള്ള കാര്യം കൊണ്ടല്ലേ എത്ര പൈസ ഇല്ലാത്തോരാന്നേലും മറ്റേ പ്രൈവറ്റ് സ്കൂളിലോട്ട് ആക്കും
സ്കൂളിലോട്ട് ആക്കുന്നത് പ്രൈവറ്റ് സ്കൂളിൽ അതിന്റെതായ ഒരു പുറത്തോട്ട് വിടുകയോ ഇനി എത്ര വലിയ കുട്ടികളാണ് ആഹ് കുട്ടികളായാലും അവര് പുറത്തോട്ട് വിടത്തില്ല
കഴിഞ്ഞാൽ അവരുടെ സ്കൂളിൽ ചെന്നിറങ്ങുക അതേപോലെ അവിടെ നല്ല സ്ട്രിക്റ്റ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ അവിടുന്ന് കേറി വീട്ടിൽ വന്നിറങ്ങുന്നത് അതിന്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ
ഇല്ല
ആഹ് പൈസ ഇല്ലാത്തോരാന്നേലും പ്രൈവറ്റ് സ്കൂളിൽ വിടുന്ന കാര്യം മെയിൻ ഇത് തന്നാ
അതാ ഇപ്പ എന്റെ സ്കൂൾ ആ സ്കൂളിന്റെ ഫ്രണ്ടിൽ തന്നെ പറയാൻ പറ്റത്തില്ല നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല വിട്ട കടകളും കുഞ്ഞി കുഞ്ഞി കടകളിലൊക്കെ ഇതൊക്കെ കൊടുക്കും നമ്മളൊന്നും പഠിക്കുന്ന സമയത്തൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും
ഉം നമ്മുടെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇത്രയൊന്നും ഇല്ലായിരുന്നു അന്ന് ചെറിയ ചെറിയ രീതിയിലൊക്കെ അവിടേം ഇവിടെയൊക്കെ ഉണ്ടായിരുന്നേലും അന്ന് കുറച്ചുകൂടെ പേടിയും കാര്യങ്ങളൊ ഒക്കെ ഉണ്ടായിരുന്ന്
പേടിയും കാര്യ
അന്ന് അടി അന്ന് അടിയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പഴല്ലേ അടിയെല്ലാം എടുത്ത് കളഞ്ഞത്
അന്ന് അന്ന് തെറ്റ് കണ്ടാ അടി ഉണ്ടായിരുന്നല്ലോ
ആഹ
ഇപ്പഴല്ലിയൊ അടിയെല്ലാം എടുത്ത കളഞ്ഞത്
ഇതൊക്കെയന്ന് വെച്ചാൽ ഇത് പറ്റി കഴിഞ്ഞാൽ നമക്ക് മാതാപിതാക്കള പേടിയായിരുന്ന് പക്ഷെ ഇപ്പ ഉള്ളോർക്ക്‌ പിള്ളാർക്ക് ഒരു പേടിയും ഇല്ല കുട്ടികൾക്ക് അതാ സമൂഹത്തിന്റെ ഒരു പോക്കേ ഈ ലഹരിയുടെ ഉപയോഗം എന്തൊക്കെ വലിയ തെറ്റുകളിലേക്ക ഇപ്പൊ കൊണ്ടൊന്ന് നിർത്തുന്നേ
ഇപ്പം പിള്ളോരെ ഒന്നും പറയാനും ഒക്കത്തില്ലോ പിള്ളേർ പെട്ടെന്ന്കേറി തൂങ്ങുവല്ലേ ചെയ്യുന്നേ
ആഹ അതാണ് വല്ലാത്തൊരു തലമുറയാ
അല്ല നമ്മള് വീട്ടിലെ നല്ല രീതിയില് അടികൊടുത്ത് വഴക്ക് പറയേണ്ട അടുത്ത് വഴക്ക് പറഞ്ഞ് പഠിപ്പിച്ച് വിട്ടുകഴിഞ്ഞാല് പുറത്ത്ന്ന് ആരുടേന്ന് വഴക്ക് കേട്ടാലും ഒരടി കിട്ടിയാലും അവർ പെട്ടെന്ന് കേറി തൂങ്ങത്തില്ല
കാ വ വീട്ടിൽ തന്നെ വെച്ച് ചെയ്യാനുള്ളത് വീട്ടിൽ തന്നെ കൊടുക്കണം
അത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ അതാ ഫോൺ കൊടുത്തില്ലാന്നൊക്കെ എന്തൊക്കെ ന്യൂസൊക്കെ കാണുമ്പോ നമുക്ക് തന്നെ അന്റെ മനസ്സ്
ഫോൺ കൊടുക്കാത്തതിന് ഇന്നാളൊരു കൊച്ച് ബാത്റൂമിലെങ്ങാണ്ട് കേറി തൂങ്ങിയായിരുന്നല്ലോ
ആഹ് എക്സാമിന്റെ റിസൾട്ടു വരുന്ന സമയത്തും
ആഹ് അവർക്കതുതാങ്ങാൻ പറ്റത്തില്ല ആ വിഷമം ചെറിയ, ചെറിയ വിഷമങ്ങള് ചോദിക്കുന്നതെല്ലാം കൊടുത്തുവളർത്തി ശീലിപ്പിക്കരുത്. കുഞ്ഞ്, കുഞ്ഞിലെ മുതല് എന്തു പറഞ്ഞാലുമാ സ്പോട്ടിനു വാങ്ങിച്ചു കൊടുക്കരുത്, കുറച്ച് കരയട്ടെ, കുറച്ചുനാള് ചോദിച്ച് നടക്കുമ്പോൾ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ആഹ് ഉം
അതു പിന്നെ വേറെ കാര്യമുണ്ട് നമ്മളീ ചെല വീട്ടിലെന്നുവെച്ചാല് അമ്മമാര് ഭയങ്കര സ്രിക്ടായിരിക്കും, പക്ഷേ ഈയച്ഛന്മാരിവരെ സപ്പോർട്ടുചെയ്തു വയ്ക്കും അപ്പം ആഹ് അമ്മമാരുപറയുന്നന് ഒരു വില അവരു കുട്ടികൾക്ക് കുട്ടികൾ തരോല്ലോ.
കൊടുക്കത്തില്ല. അല്ലെ പ്പിന്നെ ഗ്രാൻഡ് പേരൻ്റ്സ് അങ്ങനെയാരെങ്കിലും കാണും ലാളിക്കാനായിട്ടേ. അവരു ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചുകൊടു ക്കാനും, അവരുടെ നിർബന്ധത്തിനു നിൽക്കാനുമൊക്കെ, അങ്ങനെ വരുന്നവരും ഇതേപോലെ ഇതായിപ്പോകും അവരു പറയുന്നത് എന്തും, പിള്ളാരു ചോദിക്കുന്നതല്ലേ നമ്മളേല് പൈസായുണ്ടെങ്കി വാങ്ങിച്ചു കൊടുക്കുകയെന്നാ പറയുന്നത് പക്ഷേ അങ്ങനയൊരിക്കലും വാങ്ങിച്ചു കൊടുക്കരുത്
അതാ അവരു പറയുന്നത് അപ്പതന്നെ സാധിച്ചു കൊടുത്തങ്ങനെ ശീലമാക്കരുത്.
ഉം
അവരുടെ ഫ്യൂച്ചറിനെ തന്നെയത്, ആ ബാധിക്കും
ആഹ് ആഹ് ഹലോ
പിന്നെ
ഓ പിന്നെയെന്തുവാടാ യിങ്ങനെപോന്നു
ഉം കുഞ്ഞുങ്ങൾക്കീ ഹെൽത്തീ ഫുഡ് നോർമലി അംഗനവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന കൊടുത്തിട്ടുണ്ടോ?
ആഹ് ഞാനമൃതംപൊടി വാങ്ങിച്ചുകൊടുക്കാറുണ്ടായിരുന്നു. അമൃതംപൊടി ആഹ് അമൃതംപൊടി വാങ്ങിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. എടയ്ക്കുവെച്ചിട്ട് അതിനകത്തിങ്ങനെ എന്തോ പല്ലി വീണെന്നോ അങ്ങനെയൊക്കെയൊരു ഇതുണ്ടായിരുന്നു.
ആഹ്
അമൃതം പൊടി വാങ്ങിച്ചു ഞാന് പിന്നെ ഞാന്